ഹലോ
ഹലോ
ആഹ്
പറഞ്ഞോളി കേക്ക്ന്ന്
കേൾക്ക്ണ് ആ ഇപ്പ കേൾക്ക്ണ് ണ്ട് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം ചായ കുടിച്ചോ
ആ ചായ കുടിച്ചില്ല ഫുഡ് കഴിച്ചേ ഒള്ളൂ ഇപ്പൊ കോറച്ച് മുന്നേ അവടെയോ
ഇവടെ ചായ ഇന്ന് കുട്ച്ചിട്ടില്ല ചായ ഇണ്ടാക്കിട്ടില്ല ഇന്ന് ചായ വേണ്ടാച്ചു
ആഹാ കടിയൊന്നും കഴിച്ചില്ലേ
കടി ഒന്നും ഇന്ന് ഇണ്ടാക്കിട്ടില്ല ഇന്ന് മക്കളൊന്നും സ്കൂള് പോയില്ലല്ലോ അപ്പം പിന്നെ കടിയൊന്നും വേണ്ട കടിയൊന്നും ഇണ്ടാക്കിയില്ല ഇന്ന് ചോറക്ക തിന്നപ്പോക്ക്നന്നെ കൊറേ നേരായി
ആഹാ
നിങ്ങൾക്കെന്താ ചായ കടിയൊക്കെ
ചായക്ക് കടി ബോണ്ട
എന്ത്‌
ബോണ്ട ബോണ്ട ആഹ്
ആ ഉര്ളം കെങ്ങോണ്ടോ എങ്ങനെ ഇണ്ടാക്ക ബോണ്ട എങ്ങനെ ഇണ്ടാക്ക
ഈ ഉര്ള കിഴങ്ങും പിന്നെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് മൊളക് പിന്നെ ചെറ്തായിട്ട് കരിവേപ്പിലൊക്കെ ഇട്ട് നമ്മള് മറ്റേ മസാല ദോശക്ക് ഗ്രേവി ഉണ്ടാക്കൂലെ
ആഹ് ആഹ് അതേമായ്‌രി ലെ
പോലെയൊക്കെ ഉണ്ടാക്കി നമ്മള് പിന്നെ മാവ് ഒഴിച്ചിട്ട് അയിനകത്ത് ആക്കി അങ്ങനെ ചെയ്തെടുക്കുന്നെ നല്ല ടേസ്റ്റ് അവിടെ ഉണ്ടാക്കാറുണ്ടോ ഇതൊക്കെ
ആഹ് ഉണ്ടാക്കല്ണ്ട് ഓരെ ഉപ്പാക്ക് ഹോട്ടൽ പണിയാണ് ഈ എണ്ണക്കടി ഒക്കെ ഉണ്ടാക്കുന്ന പണിയാണ് അപ്പൊ ഓര്ഇണ്ടാക്കല്ണ്ട് പക്ഷെ എനിക്കാ പോണ്ട എനിക്ക് വല്യയ ഇഷ്ടല്ല ഉരുളൻ കിഴങ്ങിൻ ൻ്റതായതോണ്ട്
ആഹ് എനിക്കിങ്ങനെ എരിവ് വെച്ചുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടാ
എനിക്ക് മധുരുള്ള സാധനാണ് എനിക്ക്ഷ് ട്ടം ഇവിടെ പോ എല്ലാവർക്കും മക്കൾക്കൊക്കെ അതാ ഇഷ്ട്ടം മധുരത്തിൻ്റെ സാധനങ്ങളാഇഷ്ടം എരിവ് ഉള്ളത് ഇഷ്ടല്ല
ആഹ് ആഹ് അപ്പൊ ഈ ഹോട്ടൽന്ന് പറഞ്ഞാ ഈ എണ്ണക്കടികള് മാത്രേ ഒള്ളൂ വേറെന്നുഇല്ലാ
അല്ല എണ്ണ പിന്നെ മറ്റ് ചോറും ഇന്തൊക്കെ ഇണ്ട് ചായക്ക് എണ്ണക്കടികള് ഉണ്ടാക്കും പിന്നെ പൊറാട്ട അങ്ങനെ അങ്ങനത്തെ സാധങ്ങളൊക്കെ ഇണ്ട്
ആഹ് ഓക്കെ ആഹ് ആഹ്
അപ്പൊ ഉണ്ടാക്കാല്ണ്ട് അപ്പൊ ഹോട്ടലിന്ന് ബാക്കിയുള്ളതൊക്കെ ചെലപ്പം വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരും അപ്പൊ മക്കൾക്കൊന്നും അത് അങ്ങനത്തതൊന്നും വല്യയ ഇഷ്ട്ടല്ല
ആഹാ
ഓൽക്ക് ഉണ്ണിയപ്പം നെയ്യപ്പം കൽത്തപ്പം പഴംപൊരി അങ്ങൻ ത്തത് അങ്ങൻത്തൊക്കെ ഇഷ്ടം. ആഹ് മധുരള്ളത് മധുരളത്തിമക്കാണ് എല്ലാർക്കും ഇഷ്ടം അലുവ ജിലേബി അങ്ങനെ മ മധുരമുള്ളാതാണ് ബേക്കറി ഐറ്റംസും എല്ലാം ഇഷ്ടം മധുരമല്ലാത്ത ഇഷ്ട ട്ടല്ല
ഉച്ചക്ക് എന്താ ഇന്ന് കഴിക്കാന്
ഉച്ചക്ക് പിന്നെ ഇലക്കറിയും ഉണക്കൽ മീനും മൊട്ടിം
ഇലക്കറിന്ന് പറഞ്ഞ
മത്തന്റെ ഇല ഉണ്ടാവൂലേ മത്തൻ്റെ ഇല
ചെറിയല
മത്തന് മത്തന്ല്ലേ മത്തന്
ആഹ് ത ആഹ് ഓക്കെ ഓക്കെ മത്തൻ മഞ്ഞക്കളറല്ലേ
ആഹ് മാമത്തന് ഐന്റെ അതിന്റെ ഇല മത്തന് ഞങ്ങള് ഇവിടെ കൃഷി ചെയ്തീന്ന് പിന്നെ മത്തന് ഒക്കെ ഇണ്ട് അപ്പൊ അതിന്റെ ഇല എട്ത്ത്ങ്ങാണ്ട് ഇലക്കറി ഉണ്ടാക്കി
മത്തന്റെ ഇല വെച്ചിട്ട് ഇലക്കറിയൊക്കെ ഉണ്ടാക്കും അല്ലേ
ആഹ് നമ്മള് മുരിങ്ങ ഒക്കെ ഉണ്ടാക്കൂല്ലേ മുരിങ്ങ
ആഹ് ആഹ് ഞങ്ങള് മുരിങ്ങെല വെച്ചിട്ട് ഉണ്ടാക്കല്ണ്ട്
ആഹ് അതെന്നെ അതെ മതിരി മത്തൻന്റെ ഇല വെച്ചിട്ടുണ്ടാക്കും
ആഹ് അതേ ടേസ്റ്റ് ഒക്കെ കിട്ടും
ആഹ് മത്തന്റെ മത്തന്റെ ഇലക്ക് വേറൊരു ടേസ്റ്റ് ആണ് മുരിങ്ങൻ്റെ ഇലക്ക് വേറെ ടേസ്റ്റ് ആണ്
ആഹ് ഓക്കെ ഓക്കെ
ഞങ്ങള് ഞങ്ങള് ഇവടെ കൃഷി ചെയ്യല്ണ്ട് അമ്മളെ അടുക്കളേക്ക് അടുക്കള തോട്ടം ഇണ്ടാക്കിയിട്ട്ണ്ട് അടുക്കളേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇണ്ടാക്കീനി അപ്പൊ അയില് ഇണ്ടായിനി മത്തൻ മത്ത മത്തന് പക്ഷെ കായ ഇണ്ടായില്ല അതിന്റെ എല മാത്രെ ഒള്ളു. ഇണ്ടായിനെ അപ്പൊ എലോണ്ട് ഉപ്പേരി വെ ക്കും പിന്നെ എല കറിണ്ടാക്കും അങ്ങനെയൊക്കെക്കാട്ടും
ആഹ് ഓക്കെ ഓക്കെ പിന്നെ മൊട്ട പൊരിച്ചാണോ ചെയ്തേ?
ആഹ് മുട്ട പൊരിച്ച്
ആഹ്
ഇങ്ങള്ക്ക് എന്തേനി?
എനിക്ക് ആഹ് ഫുഡൊന്നും വെച്ചില ഞാൻ ഇവിടെ പി ജി ആയിട്ട് നിക്കുവ അപ്പം ഉച്ചക്ക് ഇവടെ ഫുഡില്ല അങ്ങനെ നമ്മള് പൊറത്ത്ന്ന് ഫുഡ് വാങ്ങിച്ച് നല്ല ജെല്ലിക്കെട്ട് മന്തി ഓഫറിന് കിട്ടി എഴുപത്താറ് രൂപക്ക് ആഹ് അങ്ങനെ അത്
ആഹ് ആഹ് ആഹ് ആഹ് എന്താ
നമ്മളും അല്ല ഞാന് നേഴ്സാ ഹോസ്പിറ്റലി വർക്കെയ്യ
അഹ് ശരി അപ്പൊ ഇപ്പൊ ഫ്രീയാണോ?
ആഹ് ഇപ്പൊ ഫ്രീ അങ്ങനെയൊന്നും അല്ല ഡ്യൂട്ടി മോർണിംഗും കാണും ഈവനിംഗ് കാണും നൈറ്റ് ഷിഫ്റ്റും കാണും ഇപ്പൊ ഇന്നെനി ക്ക് ഓഫായിരുന്നു ഇന്നലെ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റായിരുന്നു
അഹ് ശരി പിന്നെ കല്യാണം കഴി മക്കളൊക്കെണ്ടോ?
ഇല്ലയില്ല കല്ല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ജോലി ചെയ്യുന്നേ ഒള്ളു
ആഹ് ആഹ് ആഹ്
അവിടെ എത്ര മക്കളാ?
ഇനിക്ക് നാല് മക്കള്ണ്ട് ഹസ്ബൻഡും ഞങ്ങള് വേറെ സപ്പറേറ്റ് ആയിട്ട് താമസിക്കാണ്
ഓഹ് ഓക്കെ ഓക്കെ
ആഹ്
ഉം വീട്ടി പിന്നെ ആര് മക്കളും ഇത്തായും മാത്രേയൊള്ളോ?
അല്ലേ ഹസ്ബൻഡും ഇണ്ട് ഞങ്ങള് തറവാട്ടിലല്ല പറയ ഞങ്ങള് വേറെ സെപ്പറേറ്റ് ആയിട്ട് താമസാണ് പറയായിരുന്നു ഞങ്ങളും ഭർത്താവും കുട്ടികളുവായിട്ട്
ആഹ് ഓക്കേ ഓക്കേ
മൂത്താളെ മോളെ കല്യാണം കഴിഞ്ഞ്ണ് പിന്നെ പ്ല സ് ടു വില് പഠിക്ക്ണ ഒരു കുട്ടിയിണ്ട് പിന്നെ പത്താം ക്ലാസ്സില് പഠിക്ക്ണ ഒരു കുട്ടിണ്ട്. പിന്നെ യു. കെ. ജി യില് പഠിക്ക്ണൊരു കുട്ടിണ്ട്
ആഹ് മൂത്താളുടെ കല്യാണം കഴിഞ്ഞ്?
ആഹ് മൂത്താളെ കല്യാണം കഴിഞ്ഞ് ഓളെ ഡിഗ്രി ഫസ്റ്റ് ഇയറായന്ന് കല്യാണം കഴിഞ്ഞ്ണ്
ഓക്കെ